ആഹ് എന്തോണ്ട് വിശേഷമൊക്കെ.
സുഖായിട്ട് പോവുന്നു. ‌
ഭക്ഷണ അത്താഴൊക്കെ കഴിക്ക്യാറായോ.
ആഹ് അത്തായത്തിന് സമയായിട്ടില്ല ന് ന്സ്കാരൊകഴിഞ്ങ്ങനെ കുത്തിര്ക്ക്യാണ്.
അതെയോ വൈന്നേ ഉണ്ടാക്കണോ അതോ ക്ര ഉണ്ടാക്കി ഇരിപ്പണ്ടോ ഒരുമിച്ചാണോ ഉണ്ടാക്കുന്നേ. ആഹ് ഞാനിപ്പൊ ഭക്ഷണൊക്കെണ്ടാക്കിയിട്ട് വന്നേ ഇരുന്നതൊള്ളൂ വൈകിട്ട് ഇവടെ ചപ്പാത്തിയാ.
അത് ശെരി അപ്പൊക്കെ ആക്കി വേഗം പണി കഴിക്കേണ്ടി വരുലേ.
ആഹ് ആ ചപ്പാത്തിയും വെച്ചു അയിനുള്ള മുട്ടക്കറിയും വെച്ച് വെയ്റ്റെയ്യുന്നു. ആര്ക്കും കഴിക്കാറായില്ല ഇച്ചിരൂടെ കഴിയും കഴിക്കണെങ്കില്.
ആഹ് ആഹ് കൊർച്ചന്തേലും കഴിക്കണ്ടി കയ്യേണ്ട്യര്വല്ലോ.
ആഹ് ആഹ്.
നേര്ത്തെ കയിച്ചാൽ അത്രയും നല്ല ഗുണമാണ് ആരോഗ്യത്തിന്ലെ അ
അ സത്യവാ പ കയ്യ്ണം ഏഹ് അല്ല നാല്മണിക്ക് നമ്മള് അത്താഴം കഴിക്കണമന്ന് പറയും ച്ചാല് ഒരാ ഡയറ്റ്ക്കെ നോക്കുന്നവരോട് പറയുമ ഞ്ഞാ വൈകിട്ട് നമ്മള് ഉറങ്ങുന്നതിന് രണ്ടു മണിക്കൂർ മുമ്പ് കഴിക്കണം. എന്നൊക്കെ പറയേലേ.
അതെ അപ്പഴാ ശരീരത്തിനൊര് ഇത്ണ്ടാവുള്ളു എക്സൈസും മറ്റേ നമ്മള് ആഹ്. കയ്ക്ക്ണ് കടക്ക്ണ് പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരിതില്ലല്ലോ
അതെ നമ്മള് കഴിക്ക ഒടനെ കേറി കെടക്ക
ആഹ് ഗ്യാസ് പ്രശ്നും എല്ലാം ഉണ്ടാകും അപ്പൊ ഗ്യാസ് പ്രശ്നും
അതെ ഗ്യാസ് പ്രശ്നം ഒന്നും ഉണ്ടാകത്തില്ല സ് സുഖായിട്ട് കെടന്ന് ഒറങ്ങാനും പറ്റും നമ്മള് നേരത്തെ കഴിച്ചിട്ടൊക്കെ കെടക്കണം അതിലും വൈകിട്ട് നമ്മള് വയർ നെറച്ച് കഴിക്കല്ലെന്നല്ലേ പറെണേ കൊർച്ചേ നമ്മള് കഴിക്കാവുള്ളു വല്ല സാലടൊക്കെ ഉണ്ടാക്കി കഴിക്കണംന്നാ പറയുന്നേ വൈകുന്നേ ആഹ് അത് തന്നെ പക്ഷെ നമ്മളൊക്കെയാണെങ്കിലോ വയറ് നറച്ച് കേറി
ഉം
ഉം നാളത്തേക്ക്‌ള്ളത് കളയണ്ടാന്നോർത്ത് മിച്ചം വെക്കണ്ടല്ലോന്നോർ ത്ത് അതോട് കൂടി കഴിച്ച് നമ്മള് പാത്രം ക്ലീനാക്കി വെക്കും
അതെ ആഹ് അതെന്നെ നമ്മള് നാളെ രാവിലെ ഇനി പയേത് കയിക്കണ്ടല്ലോന്ന് വിചാരിച്ച് ഇപ്പം ഫ്രഷായത് കഴി ക്കാ ച്ചാ അപ്പമ്മക് വയർന് ചെലേപ്പൊ ആഹ് വയർന് അല്ലാ പ്പൊ ആഹ് പിന്നെ വയർന് തായിട്ടില്ല അപ്പോത്തിന് മ്മക്ക്‌ അത് കഴിക്ക കയിക്കുമ്പളാണ് അയ്ന്റെ അസ്വസ്ഥതകള് മനസ്സിലാവുള്ളൂ കയിക്കുമ്പണ്ട് കയി ക്കും ഇഞ്ഞി ബാക്കിയാവണ്ടല്ലോന്ന് കര് കര്തിയാണ്
ആഹ് ബാക്കി ആണ്ടലോന്ന് പറഞ്ഞ് ബാക്കി നമ്മള് മുഴുവങ്ങ് കഴിക്കും
ആഹ് പിന്നെണ് അതിനോട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെണ്ടാവ മയക്കെണ്ടായിര്ന്നോ
ആഹ് ഇന്ന് ഉച്ച കഴിഞ്ഞ് മഴയായിരുന്നുന്നേ മഴ ഇടിയൊന്നും ഇല്ലായിരുന്നേ
ആഹ് അത് ശെരി ഞങ്ങളവടെ ഒര് ഉച്ച ച്ചക്കായിരുന്നു മയ വൈകുന്നേരം കൊയപ്പൊന്നുല്ല
ആഹ് ഇവടെ ഇപ്പളും ചാറുന്നുണ്ട് ചെറുതായിട്ട് ചാറ്റൽ മഴയുണ്ട് ഇപ്പൊ
ആഹ് ചാറ്റൽ മഴ എപ്പഴും ഇവടെ ആഹ്
ഉം അതോണ്ട് നമുക്ക് ചൂടിനൊരാശ്വാ ശ്വാസോണ്ട് അത് ഒരു സമാധാന ഒണ്ടേ അല്ലെങ്കി നമുക്ക് വയ്കിട്ട് കെടന്നൊറങ്ങാൻ പറ്റില്ല അതുപോലെ നമ്മക്ക്
ആഹ് രാത്രി രാത്രി ഒര് തണുപ്പ്ണ്ടാവും ലെ
ആഹ് ചെറിയൊരു തണുപ്പ്ള്ളോ ണ്ട് ഇപ്പൊ ഒരു സുഖോണ്ട് നമുക്ക് അന്തരീക്ഷത്തില് തണുപ്പ്ള്ളതോണ്ടേ
അതെ ഇപ്പൊ നമ്മള് പാമ്പ് ശല്യല്ലോണ്ട് മയക്ക് മയ പെയ്യ്ണോണ്ട് സമാധാനാണ്
അയ്യോ ശെരിയാ ആഹ് ആയ് നിങ്ങടെ ഏരിയേല്ണ്ടോ പാമ്പ് ശല്യം ഒണ്ടോ
ആഹ് ഞങ്ങളവടെ പാമ്പ് ശല്യം നല്ലോം ഉണ്ടായിര്ന്നു പിന്നെ ഓരോന്ന് വാർ ത്തകളിൽ കേക്ക്‌ണെ നമ്മള് കേക്കാറില്ലേ
അതേ ഈ ഇന്നേരത്തൊന്നും ഇങ്ങനെ കേക്ക്‌ണ പോലും ഇല്ലാര്ന്നു ഇപ്പൊ ഇതേ കേക്ക്ന്ന് അല്ലേ അവടെ പാമ്പ് കേറി ഓഹ് നമ്മ റൂമിന്റെ ഒന്നും ജനല് ഒരിക്കലും തൊറന്നിട്ല്ല എന്ന് വെച്ചാ ചെടീടൊക്കെ ചോട്ടിലേ നമ്മള് ചെടിയൊന്നും ഈ റൂമിന്റെ സൈഡിക്കൊണ്ട് വെക്ക ക്കല്ലാന്നാ പറയുന്നെ എന്ന് വെച്ചാ അവടെ തണുപ്പ് കാണൂല്ലേ എപ്പഴുയ്‌
ആഹ് അവർക്ക് നല്ല സുഖായിട്ട് ഇരിക്കപ്പം പിന്നെ ആ മനുഷ്യന് ആൾ ക്കാരെ ഒരു നെൽക്കും ഇതല്ലല്ലപ്പൊ പേടിയാണ് നല്ല വെഷമുള്ള പാമ്പുകളാണ് ഒക്കെ
ത്തിയ നമ്മള് എന്തേലും അറിയോ
ആഹ് ഒർക്കത്തിലൊന്നും നമ്മക്ക് കാ കാണാ കഴിയില്ലല്ലോ
ആഹ് അത് ജസ്റ്റ്‌ ഒന്ന് കൊത്തീട്ട് പോവുമ്പൊ നമ്മള് അറിയത്തുംല്ല രാവിലെ എണീക്കുമ്പളായിരിക്കും നമ്മള് അയിന്റെ
അതന്നെ ഞമ്മക്ക് എണീക്കുമ്പൊ ഒന്നും കാട്ടാ കയ്യൂല ഞമ്മള് അതോ ഇതോ പിന്നെ അലർജി ആണോന്നൊക്കെ വിചാരിക്കും പിന്നെ പിന്നെ ആണല്ലോ ഇങ്ങനെയൊക്കെ യമ്മള് സംഭവിക്കാ ഒരിക്കലും വിചാരിക്കാത്ത സംഭവങ്ങളാണല്ലോ പിന്നെ കേ
സത്യം ആയിട്ടും ഇന്നത്തെ കാലത്ത് പിള്ളോരൊക്കെ ആണെങ്കിലും മുറ്റത്ത് കളിക്കുമ്പോഴൊക്കെ ആണേലൊക്കെ പറമ്പിലൊക്കെ കേറി ഇറങ്ങിയേ
കുറച്ച് കാലമായിട്ടും ഭയങ്കര പേടിയായിരുന്നു മക്കള് പറഞ്ഞ് അയക്കുമ്പോൾ പിന്നെ അത് അതൊരു ഭയം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടല്ലോ
ആ എന്നാ അതന്നെ നമ്മുടെ മനസ്സിലൊരു ഭയമായിപ്പം
ആഹ് ഭയമായി പേടിയാ ഇപ്പോ മക്കളൊക്കെ വിട്ട് നിൽക്കുമ്പോൾ നമ്മൾ തന്നെ കെടക്കുന്ന സ്ഥലം ഒക്കെ നമുക്ക് നല്ലവണ്ണം നോക്കീട്ട് നമ്മള് കെട ള്ളൂ ഇപ്പൊ അല്ലെ കിടക്കുക നമ്മള് കഴിയിന്നേടത്തോളം നമ്മൾ നോ നോക്കുക അത്രയേ ഉള്ളൂ അത് ഞമ്മക്ക് ഇവിടെ നിക്കുന്ന നമ്മക്ക് കാണാൻ കഴയില്ലല്ലോ
അതെ പിന്നെ നമ്മളെ ഒറ്റ പ്രതീക്ഷ എന്നു വെച്ചാൽ ചൂടും വീട് ചുറ്റുപരിസരമെല്ലാം നമ്മള് വൃത്തിയാക്കിയും ഒരു കരയിലയും ഒന്നും കിടക്കാതെ
അതെ ആഹ് ആഹ്
അങ്ങനെ ആക്കിയിടാനൊക്കെ പറ്റുള്ളൂ പിന്നെ പിള്ളാരൊക്കെ എന്തിയേ ഉറങ്ങാറായോ
ആഹ് ചെറിയ മോൾക്ക് വേഗം ഇപ്പം പിന്നെ ഏഴ് മണി ഏഴര ആയ ഉറക്ക് വരും അത് വേഗം ആറ് മണിക്ക് എണീക്കും
ആഹ് രാവിലെ ഉം ഉം
അപ്പൊ അവള് വേഗം ഉറങ്ങും പിന്നെ വേഗംണീക്കയും ചെയ്യും രാവിലെ ആറരക്ക് അവളെണീക്കും ആറു മണിയാവുമ്പോ
ഉം ഇനി ഒരാഴ്ചയും കൂടി ഉള്ളൂ വെക്കേഷൻ അത് കഴിയുമ്പം സ്കൂള് തുറന്നു
പക്ഷെ അവളെ പിന്നെ ചേർത്തിട്ടൊന്നില്ലായിരുന്നു പക്ഷെ ഇപ്രാവശ്യം ചേർത്തണം
ആ ചേർക്ക ആ സ്കൂളിൽ പോന്ന് ചേർക്കുന്നുള്ളൂ അല്ലേ പുസ്തകം ഒക്കെ വാങ്ങിച്ചോ
ആഹ് പുസ്തകമൊക്കെ വാങ്ങിച്ചു പിന്നെ വലിയ മോന് വാങ്ങിച്ചു
പിന്നെ ഭയങ്കര സന്തോഷത്തിലായിരിക്കും കക്ഷി അല്ലെ പുതിയ സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ ഭയങ്കര സന്തോഷം പുതിയ ബാഗ് കൊട
ആഹ് അതെ പുത്തനുടുപ്പും പുത്തൻൊക്കെ വാങ്ങുമ്പോ കുട്ടിയ്ക്ക് ഒരു
ആ അത് ഫസ്റ്റ് നമ്മൾ സ്കൂളിൽ പോകുമ്പോക്കെ
ആഹ് സന്തോഷം ആയിരിക്കും അത് അവർക്ക് സന്തോഷമായി പിന്നെ ആഹ് അതെ സാധനങ്ങൾ പുതിയതൊക്കെ ഇടുമ്പോൾ ആണല്ലേ ഭം ഇത്
അതെ പുതിയ ബായ്ഗും പു പുതിയ ബോക്സ് ലഞ്ച് ബോക്സ് ഇതൊക്കെ വെച്ച് സ്കൂളിലേക്ക് സ്കൂൾ ബസ്സിലൊക്കെ കേറി പോകാൻ ഭയങ്കര ഉത്സാ
ഭയങ്കര ഉത്സാഹം ഇപ്പം അതെ പിന്നെ ജൂണിൽ മഴ ഇതൊക്കെ ആകും ആയിരിക്കും മതിയാലും മക്കൾക്കൊക്കെ പു ആഹ് അതെ എല്ലാവർക്കും മയ എല്ലാ
ജലദോഷവും
അതെ ഇനിയിപ്പം അയിന്റെ ഒരു കാലഘട്ട വരുന്നെ.
ഉം.
ഇപ്പൊ ഇതുവരെ ഹോസ്പിറ്റലിൽ അങ്ങനെ അങ്ങോട്ട് പനി അങ്ങനെയൊന്നും ഇപ്പം വരാറില്ലല്ലോ ഇപ്പൊ ഇനി അതിന്റെ ഒരു കാലാണ് ജൂണ്
അതെ ഇനി രണ്ടു മാസം നല്ല ഈ ഇത് സ്കൂള് തുറക്ക്മ്പളാ എന്ന് വെച്ചാൽ എവിടെയേലും ഒരു പിള്ളേർക്ക് പനി വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ പിള്ളേർക്കും അങ് വരുവല്ലോ പ പകർച്ച വ്യാധി
ആഹ് അതെ പ നമ്മള ഒരു വീട്ടിൽ ഒരാക്കുണ്ടെങ്കില് അത് എല്ലാർക്കും ഉണ്ടാവും അങ്ങനെയാണല്ലോ ഇപ്പൊ അത് അസുഖം പിന്നെ മൊത്തായിട്ടുണ്ടാവുന്നത് അതേപോലെ തന്നെ പേടിയാണിപ്പോ വെള്ളപ്പൊക്കൊന്നും പ്രളയം ഒന്നും ഇല്ലാതിരിക്കട്ടെ
ആ പ്രളയം ഒന്നും ഉണ്ടകാതിരുന്നാ മതിയായിരുന്നു. സത്യം നമ്മള് കണ്ടില്ലേ അവിടെ ചൂരൽമലേലൊക്കെ ഒരു പ്രദേശം മുഴുവൻ അങ്ങ് തീർന്നു പോയി പ്രളയത്തില്.
ഓഹ് അതന്നെ ഓർക്കാത്ത ഒരു ഇതായിപ്പോയി ഉരുൾപൊട്ടല്. അങ്ങനെ എത്ര ആൾക്കാരാ മരിച്ചത്
അതെ എത്ര പേര് അനാഥരായി പോയി അവര്ടെ സ്വപ്നങ്ങൾ മുഴുവൻ തകർത്ത് കൊണ്ട് അതങ്ങ് കൊണ്ടുപോയത്
വീട് പിന്നേ ബാക്കിക്കാര് ആരുല്ല അമ്മ അച്ഛന് മക്കള്
ആഹ്
ഒറ്റയ്ക്ക് നിക്ക്ണു എന്താ പോലെ ഒരവസ്ഥ ഒര് പ്രദേശം മുഴുവനായിട്ടാണല്ലാ പോയത് അതൊക്കെ മനുഷ്യർക്കൊര് പാഠണ്പ്പൊ
അതേ ഏഹ് ഇതെല്ലാം ഈ ല് മലകളൊക്കെ തൊരന്ന് മറ്റേ എന്താ പറയാ ഈ പാറയൊക്കെ പൊട്ടിക്കുന്നേന്റെ ക്കെ അയിന്റെക്കെ ആഹ് സൈഡ് അയിന്റെക്കെ സൈഡായിട്ടാ വര്ന്ന് ഇതൊക്കെ
ആഹ് അതന്നെ ഒക്കെ മനുഷ്യര്ണ്ടാക്കി തീർക്കാണ് ഓരോന്ന് അവര് പറയുമ്പോ അത് മനസ്സിലാവും പിന്നെ അവര് ചെയ്യാണ്
ചെയ്യാ ഇപ്പൊ കണ്ടിലേ ഒരു ചെറിയ മഴ പെയ്യുമ്പളേ കണ്ട്ട്ട്ല്ലേ ഇപ്പം പ്രളയമായി വീടിനകത്ത് വെള്ളം കേറി റോട്ടി വെള്ളം കേറി പണ്ടൊക്കെ ഇങ്ങനെ ഉണ്ടാന്നോ ഒരു മാസം നിന്ന് മഴ പെയ്താലും ഇത്പോലൊര് വെള്ളപ്പൊക്കം നമ്മടെ നാട്ടിലൊക്കെ ഒണ്ടായിരുന്നോ
ആഹ് അതെ ഞമ്മള്ത് കേട്ട്ട്ടില്ല മ്മള് ജനിച്ചാലാദ്യാ
ആഹ് ആദ്യമായ്ട്ടല്ലേ നമ്മൾ ഇങ്ങനെക്കെ കേക്ക്ന്നത്ച്ചാ ഇപ്പൊ വെള്ളത്തിന് ഒഴുകി പോവാള്ള സ് സ്ഥലമില്ല വെള്ളം പോണ സ്ഥലത്തൂടേ നമ്മളിപ്പോ വീട് വെച്ച് വല്ല്യ കെട്ടിടങ്ങൾ പൊക്കി നമ്മള് വെച്ചേക്കുവാ അപ്പൊ പിന്നെ വെള്ളം എന്നാ ചെയ്യും
കൊറച്ച് കാലായിട്ട് ജീവിക്കാനന്നൊര് സുഖല്ലാത്തൊര് കോലാണല്ലോ ആദ്യൊരു കൊറോണ പിന്നെ ഇതേപോലെന്നെ പ്രളയം നിപ്പാ വൈറസ് അങ്ങനെ ഇപ്പം ഉരുൾ പൊട്ടല് ഇതൊക്കെ അന്ന് കേക്ക്മ്പോ യുദ്ധം ഏഹ് എല്ലാ മ്മളെ ലോകത്തില് സംഭവിക്കുന്ന കാര്യങ്ങളാണല്ലോ ഒക്കെ കൊ കൊറേ ഒക്കെ മനുഷ്യരന്നേണ് കാട്ടിക്കൂട്ടലേളൊക്കെ ഇണ്ടാക്കുന്നത്
മനുഷ്യര്ടെ പ്രവൃത്തി തന്നെയാ സത്യ പറയ്ണെ
കാരണം പിന്നെ മരൊക്കെ വെട്ടി മുറിക്കാണല്ലോ എല്ലാവരും അത് നൊക്കേ അല്ലേ ഭൂമിക്കും ഇതിനും ഒര് പ്രകൃതിക്കൊക്കൊര് ഇത്ണ്ടാവാ തണല്
അതേ യുദ്ധങ്ങളാണല്ലോ ഒര് സൈഡിക്കൂടെ യുദ്ധമായിട്ട് ഒരു സൈഡ്ക്കൂടെ തകർക്ക്ന്നു
അതെ ആലോയ്ച്ചാല് എ ഭൂ ലോകത്തൊര് ഇത് ല്ല ലോകത്തിന്റെ ഒര് ഇതാണ് അറ്യാ എല്ലം കൊണ്ടും പ്രകൃതി ആഹ് പ്രകൃതിനെ നശിപ്പിക്കാണല്ലോ
പ്രകൃതിയെ നശിപ്പിക്കുന്നതിന്റെയായിട്ട് പ്രകൃതി നമുക്ക് തിരിച്ച് തരുന്ന ഇതൊക്കേ ഓരോ പാഠമായിര്ന്ന് മനുഷ്യർക്ക് പ ക്ഷേ ഇത് ജനങ്ങളത് മനസ്സിലാക്ക്ന്നു ഇല്ല
അത് രണ്ട് ദിവസം മനസ്സിലാക്കും മൂന്നാംസം ഇവര് മറക്കാണ് മനുഷ്യ
ആഹ് മന മറക്കുവായിത് വീണ്ടും പഴേത്പോലെ തന്നെ ഉം ഇപ്പം മരങ്ങളും ഇല്ല തണലും ഇല്ല വെയിലൊക്കെ
തണലും ഇള്ളാ പിന്നെ പാടൊക്കെ നെര ത്തി പിന്നെ തൊക്കെ വ തൊക്കെ നെര്ത്താണല്ലോ ഒക്കെ നശിപ്പിക്കാണ് ആഹ് പിന്നെ ബിൽഡിംഗും തൊക്കെങ്ങനെ മ മലകളൊക്കെ ഇതാക്ക്യാണ്ട് ഒക്കെ വീട്കള്ണ്ടാക്കാ
അതെ വല്ല്യ കെട്ടിട നേരത്തൊക്കെ നമ്മടെ ഈ അട്ത്തെക്കെയായാലും കൊറേ ഒത്തിരി വീട്കളില്ല ഇ പ്പനോയ്ക്കോ ഒരും തൊട്ട് തൊട്ട് തൊട്ട് തൊട്ടട്ത്ത് വീടുകളാ ഇവ്ടെക്കെ നല്ല പണ്ട് കണ്ടങ്ങളായിരുന്നേ ഇപ്പൊ കണ്ടങ്ങളൊന്നും കാണാൻ പോലുവി നെല്ലം വീട്കളും കെട്ടിടങ്ങളുവായി അവിടെയെല്ലാം
സ്ഥലം അഞ്ച് സെന്റ് അഞ്ച് സെന്റ് വീട്കളാ എത്രത്തോളം കയ്യ്ണ്ടോ അ ത്രത്തോളം എട്ക്കാപ്പോ അവിടെ കൊള്ള്ണ ത് ഇട്ക്കാ വീട് അങ്ങനെന്നെ എല്ലതും പിന്നെ ആഹ് മനുഷ്യ രല്ലേ ജനസംഖ്യല്ലേ കൂടുന്നൊള്ളൂ സ്ഥലം അതേ പോ പോൽതന്നെ നിക്കല്ലേ അപ്പൊ മനുഷ്യർക്ക് ഓരോരോ താണ് പിന്നെ പണ്ടത്തെ പോലെയല്ല എല്ലാ സാനത്തിനും അങ്ങനെയാണ് വെലയും പിന്നെ പ്പൊ ഒരു ദിവസം കഴിഞ്ഞ് ഇപ്പ ഇഞ് സ്കൂൾ തൊർക്കാറായി പെര്ന്നാളായി
ഉം തെ ആഹ്
ബഡ്ജറ്റ് കയ്യില് വേണം
ബഡ്ജിറ്റ് ക അത്പോലെ ഗ്യാസിന്റെയൊക്കെ വെലയോ ഓരോ സാനത്തിന്റെ വില ഓരോ ദിവഷം കൂടിക്കൊണ്ടിരിക്കല്ലേ ആഹ്
ഏത്യാലും മനുഷ്യരെല്ലാം കൊണ്ടും പാഠം പഠിക്കുന്ന ഒരു കാലഘട്ടാണ് വെറക് പണ്ടത്തെ പോലെ ആവ്വാണ് പണ്ട് വെറക് മാത്രായിരുന്നു ഇ
ആഹ് ഇപ്പ അത് ഇപ്പ ഈ ഗ്യാസ് ഇല്ലാത്തൊര് കാര്യം നമുക്ക് ചിന്തിക്ക്യാനുകൂടെ പറ്റത്തില്ല
അതെ നമ്മക്കൊര് ഞമ്മക്ക് വീട്ട്ലൊര് പ ഇത്ണ്ടെങ്കില് നമ്മക്ക് എല്ലാത്തിനും വേണം ഗ്യാസ് ഗ്യാസ് സില്ലെങ്കില് അന്ന് ചായിം ഇല്ല വെള്ളവും ഇല്ല അഹ് അങ്ങനേണല്ലോ പിന്നെ അപ്പൊ ഇപ്പ അട്പ്പത്ത് വെച്ചാൽ പൊക പുകെ ചോയ്ക്കണ്ട് പുക ചൊയക്ക്ണ്ട് പറയും അങ്ങനെയാണ് ഇപ്പൊ അവർക്ക് കൊടുത്താ തന്നെ ഇപ്പൊ ഗ്യാസ് എല്ലാർ ക്കും അങ്ങനെ ചേലായി കര്ന്റിന് കര്ന്റ് അട്പ്പ് ഗ്യാസിന് ഗ്യാസ് അട്പ്പ് എല്ലാംമായി ആപ്പൊ അപ്പൊ മനുഷ്യർക്ക് ഓരോ സൗകര്യം കൂട്ണേന് അനുസരിച്ച് ഓരെ സ്വഭാവത്തിലൊക്കെ മാറ്റം വെരും മറ്റോൽക്ക് അന്ന്അത് മതിയായിരുന്നു
അന്ന് അന്നത് മതിയായിരുന്നു ഇപ്പ അത് ഉം സൗകര്യങ്ങൾ കൂടുന്നതനുസരിച്ച് അതിന്റെ ബുദ്ധിമുട്ടുകളും പ്രകൃ
അതെ ആഹ് ഇപ്പൊ അവര് പിന്നെ ഭക്ഷണം എന്തൊക്കെ ഫുഡ് ഒക്കെ ഇങ്ങോട്ട് ഓർഡർ ചെയ്യുക വീട്ടിലെത്തിക്കും അപ്പോ നമ്മളൊന്നും അറിയണ്ടല്ലോ പിന്നെ ഇപ്പൊ ഹോട്ടലിലും കൂടിയും ഗ്യാസില്ലാത്തതുകൊണ്ട് ഹോട്ടലും കൂടി പൂട്ടിയിട്ടൊരു അവസ്ഥ വന്നിരുന്നു
അവസ്ഥയാ ഇപ്പോൾ സ
അങ്ങനെ തന്നെ ആഹ് അതെ
ഉം എന്ന ശരി നമുക്ക് എന്ന ഇടക്ക് വിളിക്കാം